അലൊ ഹലോ?
ഹലോ
ആഹ് കുഞ്ഞേസുഖം തന്നേ?
ഓ സുഖം
മഴയൊക്കെ ഉണ്ടോ അവിടെ ഓ എനിക്ക് സുഖ സുഖം എനിക്ക് സുഖം മഴയൊക്കെ ഉണ്ടോ?
ഉണ്ടണ്ട്
ഓ ചോറിന്റെ ടെ ന്തൊരു കറി?
ചോറിന്റെ കൂടെ സാമ്പാർ തോരൻ അവിയേല്
എന്തോന്ന് തോരൻ
പയർ തോരൻ
മീന് കിട്ടിയാ?
വാ
എന്തോന്ന് മീന്?
സൂത
ഓ ആമ്മാമയാ
അമ്മാമ താഴോട്ട് പോയി
മോളാ
മോള് വിടെ അടുത്തുണ്ട്
ഒ കുഞ്ഞിക്ക് ന്ന് പോണ്ടേ സ്കൂളില്?
ഓ പോവാൻ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നു.
ഉം അവക്ക് സ്കൂളിൽ അഡ്മിഷൻ എടുത്താ?
ഓ എടുത്തു
ബാഗും ബുക്കും ഒക്കെ എല്ലാ ഒക്കെ വാങ്ങിയാ?
വാങ്ങി നീ പോ പോകുന്നില്ലേ പ്പോരോടം?
ഞാൻ ഇപ്പൊ ഒന്നിനും പോണില്ല ഞാൻ മറ്റേ കേട്ടത്തിന്റെ ഇത് എഴുതീട്ട് നിക്കയല്ലേ? ഇനി അതിന്റെ റിസൾട്ട് ഇനിയപ്പം ഈ മാസം ഇനിയപ്പ ലാസ്റ്റ് വരും
ഉം
അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും നോക്കണം എന്തെങ്കിലും
പപ്പ പണിക്ക് പോയാ
ഓ പപ്പ പണിക്ക് പോയി
ചേട്ടാൻ പോയാ
ഓ ചേട്ടനും പോയി പിന്നെ ആഹ് ഇനി അടുത്ത അടുത്ത ആഴ്ച ഒരു ഫംഗഷൻ ഉണ്ടല്ലോ ആ ഫംഗഷന് ഏത് തുണിയിടണ
വൈറ്റ ഇടാം ആ വൈറ്റ നമ്മള എന്തിനാ വായിറ്റ് ഇടന്ന്
ഓ ഏതെങ്കിലും കളർ ഇട്ടാമതി കുന്ന് കുഞ്ഞേക്ക് നല്ല സാരി ഉണ്ടല്ലേ
ഓഹ്
സാരി ഉടുക്കണേ ചുരിദാറിടണാ
നോക്കട്ടെ എടി
ഞാൻ എന്തരെങ്കിലും ഇടും ചുരിദാറേ ഗൗണാ വല്ലതും എടുത്തിടും
ചായ കുടിച്ചോ
ഇല്ല ചായ ഇനി പപ്പ വന്നിട്ടേ ഇടൊള്ളൂ
ഉം
അവിടെ ഇനിയിപ്പ ബിരിയാണി ഒക്കെ ആയിരിക്കും അല്ലേ
ഓഹ് ചാ അവിടെ തന്നെ പാടിച്ച്ച് പൊളിക്കും എല്ലാരും കൂടെ
ആഹ് രാവിലെ പോവോ
ഓഹ്
ആഹ് എപ്പോഴ് വരും ഏ അവിടെ പതിനൊന്നര തൊട്ടല്ലേ രാത്രി വരെ നി
ആ നമ്മള് രാവിലെ പോയിട്ടേ വൈകുന്നേരം അകുബോ വരാ
ഹ് കോഴിയൊക്കെ എൻതൃണ്
കോഴിയൊക്കെ ഓ തുറന്ന് വിട്ട് നിറഞ്ഞോട് നിക്കുകയാണ്
ഓ നമ്മള് രാവിലെ പോവും
ആഹ് മഴ ഉണ്ടാ അങ്ങോട്ട്
ഇന്ന് ഇന്നലെ രാത്രി മഴയായിരുന്നു ഇന്ന് രാവിലെ തൊട്ടില്ല ഇത്തിരി വെയിലൊക്കെ ഉണ്ട് വ വെയിലടിക്കണ് നല്ല ഇതായിട്ട്
ഓഹ്
തുണിയളാക്കെ കഴുകിയിട്ട്
വെള്ളൊ വെള്ള ഉണ്ടെ ക്കെൻറ്റില്
ഓ കിണറ്റില് വെള്ളോക്കെണ്ട് ഇവിടെ ഇതുവരേക്കും കിണറൊന്നും വറ്റിയിട്ടില്ല ശരിക്ക് വെള്ളം ഉണ്ട് പാറയാണ് അടീൽ പാറ ആയത് കൊണ്ട് വെള്ളം ഉണ്ട് പിന്നെ ഭയങ്കര ഒച്ച് ഒച്ച് പക്ഷെ എങ്ങനെ കേയറണേ എന്തോ ടാങ്കിനകത്തൂടെ
ആ അത് എന്തരാ ഇ വാരറ്റ കാണും അതാണ് ഒച്ചോ പറണയ്
ഓര് എന്ന ആ ഓര് തന്നെ കുഞ്ഞേ ഇതില് ടാങ്കിനകത്ത് നമ്മൾ കേയറി നോക്കാബോ ടാങ്കിനകത്ത് ഒരുമാരിത്തെ ഓറഞ്ച് കളറ് ഉണ്ട്
ആഹ് അതാണ്
ഓറഞ്ച് കളർ ഉണ്ടോ അത് ഉണ്ടെങ്കിൽ ഒച്ച് കയറുല്ലേ
ഓഹ് ഓഹ്
നമ്മള് ടാങ്ക് ഒക്കെ കഴുവുമ്പോഴത്തേക്കും ഓറഞ്ച് കളർലാണ് വെള്ളം ഇത് കളർ വരണത്
ആഹ് ആഹ്
അതേപോലെ ടാങ്കില് പിടിച്ചിരിക്കണത് എളക്ണുല്ല ഇല്ല അത് കൊറെ വർഷ ആയെന്നു തോന്ന്ണു എങ്ങനെ ഒരച്ചിട്ടൊന്നും എളവണന്നും ഇല്ല നമ്മളെ ഇവിടെ താഴെ ഇവിടെ ആഹ് ചെല പൈപ്പ് തുറക്കുമ്പ ഴ്ത്തേക്കും വെള്ളം എത്തുപോരു ച്ചിയേ വരു ഒള്ളൂ അപ്പൊ അത് ഇങ്ങനെ നോക്കുമ്പഴ്ത്തേക്ക് തൊറന്ന് നോക്കുമ്പോ ഒച്ച് വന്നിരിക്കും ചത്ത്
അനുവല്ല മരുന്നറ്റ വാങ്ങിച്ച് ഇട്ട മതി
ഓഹ് അവടെ വെള്ളം ഒണ്ടാ കെണറ്റില്
ഓഹ് നമ്മക്ക് ആവശ്യം പോലെ ഒണ്ട്
എന്തര് ഓര്ണ്ടാ വെള്ളത്തില് അതാ നല്ല വെള്ളം തന്നെ
ഓഹ് നല്ല വെള്ള സൂപ്പർ വെള്ളം
ഉം കുളിയക്ക കഴിഞ്ഞാ
ഇല്ല കുളിക്കാൻ പോ കുളിക്കണം ഷോപ്പിങ്ങിന് പോണം
എന്തെര് വാങ്ങിക്കാൻ പോണേ
കൊറെ സാധനങ്ങളൊണ്ട് വാങ്ങൻ
ഓഹ് അവളെന്തരെയ്യണ്
അവള്താ അങ്ങോട്ട് പുറത്തോട്ട് എറങ്ങിപ്പോയി
അപ്പറത്ത് പോവോ ഇപ്പൊ കളിക്കാൻ
ഓഹ് എല്ലടം പോവും
ഉം പിള്ളേര് വരൂലേ ഇപ്പ അവ്ടെ
ഓഹ് എവിടെയും വരും
അപ്പറത്ത് മറ്റേ അവിടെ ഒരു വലിയൊരു പശു ഒണ്ടായിര്ന്നല്ല ആ പശു ഒണ്ട ഇപ്പോഴും
ഓഹ് ഒണ്ടൊണ്ട് അത് കുഞ്ഞുവാവയെ വച്ചൊണ്ട് നിക്കായാണ് ഇപ്പം
ഏഹ് ഗർഫിണിയാ
ഇല്ല ഇല്ല പ്രസവിച്ച് കു കുഞ്ഞൊണ്ട്
ഓവ ഓവ തുണി എടുക്കാമ്പോണ ഇന്ന് സോനക്കി
ഓ വോ തുണി എട്ക്കണം കൊറെ നോട്ട് ബുക്ക്കള് ഒണ്ട് വാങ്ങാൻ ചെര്പ്പൊണ്ട് വാങ്ങാൻ കൊട ഒണ്ട് വാങ്ങാൻ
ഏഹ് ടെസ്റ്റ് ബുക്കിലൊന്നും കിട്ടാറായില്ലല്ല
ടെസ്റ്റ് കിട്ടി നാലെണ്ണം വ കിട്ടി ഇനി വരമ്പം വിളിക്കാന്ന് പറഞ്ഞു
ടെസ്റ്റ് ബുക്ക്കള് കിട്ടി തൊടങ്ങിയാ അപ്പയ്
ഓഹ്
അവളെ എട്ടാം ക്ലാസ്സിലല്ലീ ഇനി
ഓഹ് എട്ടില് കുളിയൊക്ക കഴിഞ്ഞ
ഇല്ല രാവിലെ കാപ്പിക്കി എന്തരായിര്ന്ന്
രാവിലെ കാപ്പിക്കി ഇഡലി സാമ്പാറും
ഓഹ് ഞാൻ വരുമ്പം എനിക്ക് ഇടിയപ്പം ഒണ്ടാക്കി തരണേ
ഓഹ് ഇടിയപ്പം ഒണ്ടാക്കി തര എന്ന് വരും
ഒരി ഓസം വര അങ്ങോട്ട് ഉം ഇനി എപ്പ ചേട്ടൻ എന്ന് വീ ട്ടി നിക്കിണന്ന് നോക്കട്ടെന്ന് എന്നിട്ട് അങ്ങോട്ട് വരാം മാവ് പൊടിച്ച് വെയി അപ്പൊ ഞാൻ വരാ
ശെരി
ഇടിയപ്പം ഇടിയപ്പം ഉരുളകെഴങ് കറിയും
ആഹ് ഓക്കെ
ആഹ്.. പിന്നേ
ഏയ്
നമ്മളന്ന് എ ടൂറ് പോയില്ലേ ഊട്ടില്ല് കൊടൈകനാലില്
ആഹ്
ആ അവിടെ പോയപ്പോ എന്തേക്കെ സാധനം വാങ്ങിച്ച്?
ഊട്ടി പോയപ്പോ സ് ഏ മ് കൊറച്ച് കഴിക്കാൻള്ള സാനങ്ങൾ വാങ്ങിച്ചു പിന്നെ സോനക്ക് എന്തരടി അത്?
മറ്റേ ഗുണാ കേവ് എങ്ങനൊണ്ടായിരുന്നു
ആഹ് തും കൊള്ളാം
നല്ല തണുപ്പായിര്ന്നല്ലേ?
നല്ല തണുപ്പ്
നമ്മള് ക്യാരറ്റൊക്കെ വാങ്ങിച്ചവ്ടന്ന് കുഞ്ഞ് വാങ്ങില്ലേ ക്യാരറ്റൊന്നും
ഓ നമ്മള് വാങ്ങിച്ചല്ലേയ് കൊച്ചുങ്ങളൊക്കെ വാങ്ങിച്ചു
ഉംഹ് നമ്മള് കൊറെ മുട്ടായള് വാങ്ങിച്ച് ചോക്ലേറ്റ്
ഓ കൊ കൊറെ സാധനങ്ങള് കഴിക്കാനുള്ളത് വാങ്ങിച്ച് പിള്ളേര് കളിക്കാനുള്ളത് വാങ്ങിച്ച്
പിന്നേ വേളാങ്കണ്ണി പള്ളീല് വേളാങ്ങണ്ണി പള്ളീല് മറ്റേ ഏ കൃസ് ക്രിസ്തു രാജന്റെ ഫോ യ് മറ്റേ രൂപം അടിപൊളിയായിരുന്നല്ലേ വല്യരൂപം
ഓ.. അത് സൂപ്രായിരുന്നു
ഉംഹ് പിന്നാ അ മാതാവിനെ കണ്ടാ ശരിക്കും മാലയൊക്കെട്ട് ഒരിക്കി അലങ്കരിച്ചെ ച്ചിരിക്കണത്
ഓഹ്
അവിടെ കടലുണ്ട് കണ്ടായിരുന്നാ
കട ആഹ് കണ്ട് കണ്ടു
പ യ് എല്ലരും എറങ്ങി ഭയങ്കര കുളിയും നനയും
ആ എല്ലാം കുളിച്ച് കുളിച്ചു നനച് ച്ചെല്ലാം റെഡിയായി വന്ന്‌ നല്ല സൂപ്പറായി വന്ന്‌
ആഹ് പിന്നെ നമ്മളെടുത്ത റൂമും നല്ല സൗകര്യാര്ന്നല്ല
ഓഹ് ഓ നല്ല സൗകര്യവായിരുന്നു പിന്നെ ന ഭക്ഷണൊക്കെ നല്ല ഫ്രഷ് ആയിരുന്നു
അതു നമ്മള് മറ്റേ ഇവിടെ കേറിയോണ്ട് കേരളേര ഹോട്ടല്ല് കേറിയോണ്ട് മറ്റേ ആഹ് മറ്റേ അവൾടെ അവരെ ഹോട്ടലുണ്ട് അത് നമ്മക്ക് ഫുഡൊന്നും ചെലപ്പം പിടിക്കൂല നമ്മള് കേരളേര ത് കേരള ത്തിന്റെ ആ.. മ് മലയാളികൾ നടത്തുന്ന ഹോട്ടലിൽ കേറിയോണ്ടാണ് മ്മക്ക് നല്ല ആഹാരം കിട്ടിയത്
ആഹ് ത് പിന്നെ ന്യേ എന്ത്രഹ്ക പരിവാടിയൊക്കെ?
ഇനീ കുളിയ്ക്കണം ടാങ്കില് വെള്ളം അടിക്കാൻ പോണം മുറ്റം തൂക്കണം ചായയിട്ടാ അവ്ടാ
പാലിന് പോയില്ല അ കടയി പോയില്ല
ചായെയ്ക്കെന്തിര് കടി?
അവ്ടെ കടം വാങ്ങിക്കൊണ്ട് വരണനി
ഓഹ് തുണിയൊന്നും തയ്ക്കണില്ലേ
എല്ലാം ഉണ്ട് മെനങാനൊക്കെ തയ്ച്ചൊണ്ടിരുന്ന് ഉണ്ടൊണ്ട് തയ്ക്കാനൊക്കെ ഇരിക്കുന്നു ഇല്ല ഇല്ല
പിന്നാ ശരി പിന്നെ
ശരി ഓക്കെ
ഓ ഓക്കേ